കേൾക്കാവോ?
ഹലോ.
ആഹ് ആള് എന്തെടുക്കുവായിരുന്നു?
ആഹ് ഞാ ഭക്ഷ്ണൊക്കെ കഴ്ച്ചിട്ട് ഇങ്ങനെ ഇരിക്കായിരുന്നു.
കേടക്കാറായോ?
ഇല്ലില്ല കേടക്കാൻ കൊർച്ച് സമയം കഴിം.
അഹാ.
വീട്ടില് ജോലിയൊക്കെ കഴിഞ്ഞോ?
ഇപ്പൊ ആഹ് ജോലിയൊക്കെ ആഹ് അത്യാവശ്യം വൈകുന്നരത്തെ പണികളെല്ലാം അങ്ങ് തീർത്തു. സിന്നലെ ഞങ്ങള് ടി വിയും കണ്ടൊക്കെ ഇരിക്കുവായിരുന്നു.
അതെ അതെ ഇവിടെയാണെങ്കില് സത്യം പറഞ്ഞാ അമ്മയൊക്കെ അടുക്കളയില് എപ്പ നോക്കിയാലും അമ്മ അട് ക്കളേലാണ് ഒരു തരത്തിലും ജോലി ഒതുങ്ങൂല്ലാ എപ്പഴും ജോലി ജോലി ജോലി
അത് സ്ത്രീകൾക്ക് പറഞ്ഞൊരു ഏർപ്പാടാന്ന് തോന്നു ഈ ജോലി വീട്ടിലെ പണികളും
അതെ സത്യാണ്.
എന്നാ അവരുടെ പണി തീരത്തൂ ഇല്ലാ ഇപ്പോ അത്താഴം കഴിഞ്ഞ് ഇപ്പ പുരുഷന്മാരാണെങ്കില് അവര് ദേ ഭക്ഷണം കഴിച്ചു അവരവിടെപ്പോയിരുന്ന് ടി വി കാണുന്നു അല്ലെങ്കിൽ അവര് ഫോൺ കാണുവാ ചെയ്യുന്നേ. പക്ഷെ സ്ത്രീകൾക്ക്ന്ന് പറയുമ്പം അത് പാത്രം കഴുകണം, വീട് വൃത്തിയാക്കണം, തൊടച്ച് ഇടണം, കുട്ടികളുടെ കാര്യം നോക്കണം ഇതെല്ലാം സ്ത്രീകളുടെ ചൊമതലയായിട്ട് മാറിയേക്കുന്നു പക്ഷെ ചെല കുടുംബങ്ങളിൽ അങ്ങനെയല്ലാട്ടോ. എല്ലാടത്തുന്നല്ലാ പറയണേ ഭൂരിപക്ഷം ആൾക്കാരുടെ എടയിലുവേ
അതെ അതെ സത്യാണ് അപ്പം രാവിലെ ഒറക്കം എണീറ്റ മുതല് രാത്രിയില് ഒറങ്ങുന്നവരെ സ്ത്രീകൾക്ക് റെസ്‌റ്റേ ഇല്ലാ. അവരിങ്ങനെ ഒരു യന്ത്രം പോലെ ജോലി ചെയ്തോണ്ടേയിരിക്കാണ്.
ഉം പ്രത്യേകിച്ച് ജോലിക്ക് പോന്ന സ്ത്രീകളാണെങ്കി പോലും അവര് വീട്ടിലെ പണി ഇങ്ങനെ മുഴുവൻ തീർത്തട്ട് കുട്ടികൾടെ കാര്യവും ഹസ് ബൻ്റെ കാര്യവും അമ്മയൊണ്ടെങ്കി അമ്മേടെ കാര്യം അച്ഛൻ്റെ കാര്യം എല്ലാം നോക്കിട്ടാണ് ഇവര് ജോലിക്ക് പോവുന്നത് തിരിച്ച് വന്ന് കഴിഞ്ഞാലും അവർക്ക് വീട്ടിലെ ജോലികള് അതുപോലെ ഇണ്ട്. ഇന്നാ പുരുഷന്മാർക്ക് അങ്ങനെയല്ലാ അവർക്ക് പൊറത്ത് പോയി ജോലി ചെയ്തു ഉം
അവർക്ക് അവര്ടെ പൊറത്ത് പോയി ജോലി ചെയ്യുന്ന ആ ഒരു കാര്യം മാത്രം അറിഞ്ഞാമതി അവർക്ക് ഫുഡായാലും അവരുട ഡ്രസ് സ്സായലും എല്ലാം സമയത്ത് തന്നെ അവരുടെ കൈയ്യില് കിട്ടും പക്ഷെ സ് സ്ത്രീകളുടെ കാര്യം അങ്ങനെയല്ലാ പക്ഷെ എന്നിരുന്നാ പോലും സ്ത്രീകൾക്ക് ഈ വന്ന കാലത്ത് സ്വന്തമായ്ട്ടൊരു ജോലി എ അത്യാവശ്യമാണ്
ആഹ് സത്യാട്ടോ പണ്ട് കാലത്ത്ന്ന് വെച്ചാ സ്ത്രീകൾക്ക് ജോലിക്ക് പോന്നെ കുറിച്ച് ചിന്തിക്കാനോ എട് ക്കാനോ ഒന്നു ഒര് കഴിവില്ലാ ഒരു അയ്നെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ലാ ഒര് കാലഘട്ടവായിരുന്നു. ഇന്ന് പക്ഷെ അങ്ങനെയല്ലാ എല്ലാ മേഖലേലും എവിടെ ആണേലും സ്ത്രീകള് ജോലിക്ക് എറങ്ങുന്നും അവര് എവടെ ജോലിക്ക് ദൂരെ സ്ഥലങ്ങളിലാണെങ്കി പോലും തനിയെ പോയി നിന്ന് ജോലി ചെയ്യുന്ന സ്ത്രീകള് വരെ ഒണ്ട് അത്രേം ഒരു മാറ്റങ്ങൾ ആ സമൂഹത്തില് വന്നിട്ടൊണ്ട് കേട്ടോ
അതെ അതെ പണ്ടാണെങ്കില് സ്ത്രീകൾന്ന് പറഞ്ഞാലവര് ആഹ് വീടിന്റ നാല് ചുമരുകൾക്കുള്ളില് ഒതുങ്ങി കഴിഞ്ഞിരുന്ന ഒരു വിഭാഗവായിരുന്നു ഈ സ്ത്രീകള് പക്ഷെ ഇന്ന് അങ്ങനെ അല്ലാ ഇന്നിപ്പോ നമ്മക്കറിയാം ബഹിരാകാശത്ത് വരെ സ്ത്രീകളെത്തിക്കഴിഞ്ഞു ഇപ്പ ഏതൊരു മേ ഖലേല് ഇപ്പൊ ഡ്രൈവിംഗ് തന്നെ നോക്കി കഴിഞ്ഞാല് പണ്ടുള്ളവര് പറഞ്ഞിരുന്നത് ഡ്രൈവിംഗ് പുരുഷന്മാർക് ക്കുള്ള എന്തോ ഒരു ആഹ് ഈ കാര്യമായിട്ടാണ് എല്ലാരും കണ്ടിരുന്നത് പക്ഷെ അങ്ങനല്ലാ ഇന്ന് മിക്ക സ്ത്രീകളും ഡ്രൈവ് ചെയ്യുന്നുണ്ട് അതുപോലെ എല്ലാ മേഖലകളിലും ഇന്ന് സ്ത്രീകള് മുൻപന്തീല് തന്നെയാണൊള്ളത്.
അത് സത്യമാ ഇപ്പ സ് നേരത്തെ എന്ന് വെച്ചാ സ്പോർട്സിലൊക്കെ സ്ത്രീകൾക്ക് എറങ്ങാന് ഒര് മടി ഒണ്ടാരുന്നു ആൾക്കാര് കാണും അവർക്കത് എന്തേലും മോശവായിട്ട് അങ്ങനെ പറേന്ന ആൾക്കാരും ഒണ്ടാരുന്നു പണ്ട് കാലത്ത് അവരെറങ്ങില്ലാരുന്നു സ്പോർട്സ്ന്ന് പറയുന്നെ പുരുഷന്മാർക്ക് മേ പറ്റിയ മേഖലയാണ് ഓട്ടവും ചാട്ടവും അങ്ങനെയുള്ള അത് പുരുഷന്മാർക്കാണ് പെണ്ണ്ങ്ങൾക്കതല്ലാ എന്ന് പറെന്നൊര്ക്ക പക്ഷേ ഇപ്പ നോക്കിയ സ്പോർട്സിലെക്കെ സ്ത്രീകളു ഒന്നാം സ്ഥാനത്ത് എത്ത്ന്ന ഉയരത്തിലെത്ത്ന്ന പോലെ ഗുസ്തിലാണെങ്കിലും അം പല ഐറ്റങ്ങൾല് സ്പോർട്സ് ല് പല ഐറ്റങ്ങളില് എല്ലാം തന്നെ സ് സ്ത്രീകള് മുൻപന്തി തന്നെ നിപ്പൊണ്ട് അല്ലെ പണ്ടെങ്ങനെന്നൊരു അവസ് സരങ്ങള് ആ അ പണ്ടെങ്ങനെ പോവ സ്ത്രീകളെ വിടത്തില്ലാര്ന്നു അവരെ വീട്നാത്തിരിക്കണ അവർക്ക് കഞ്ഞീം കറിം വെച്ച് വീട്ടി ഇരികങ്ങാനൊള്ള ഒരു ഒരു ഒരാളാണ് സ് ത്രീകള് പൊറത്ത് ജോലിക്ക് പോകാൻ പാടില്ല അല്ലെ ഇത് ആണ്ങ്ങൾക്ക് പറ്റിയ ജോലിയാണ് മ സ്പോർട്സ്ന്ന് ആണ്ങ്ങൾക്കാണ് എന്ന് വെച്ചിര്ന്ന ഒരു കാലഘട്ടം നമ്ക്കൊണ്ടാര്ന്നു.
ഏഹ് അതുമാത്രല്ല ഈ പണ്ട് കാലത്ത് പണ്ട് മാത്രല്ല ഇപ്പോഴും നമ്മട വീട്കൾല് കാണുന്നൊരു കാര്യോ എന്താ ഈ വീട്ട്ലൊരാ ആങ്കുട്ടീ ഒര് പെങ്കു ട്ടി ഒണ്ടെങ്കിലും നമ്മള് ആങ്കുട്ടികളോട് പറെന്നൊര് കാര്യം നീ ആ ജോലി ചെയ് യ്യണ്ട കാര്യ അത് പെൺകുട്ടി ചെയ്യണ്ട ജോലിയാണ് അങ്ങനെ വീട്കളിൽ പോലും ഒര് വേർതിരിവ് കാണുന്നുണ്ട് ഇപ്പം ആ ഇപ്പൊ ഒരു എന്താ പറയാ ഇപ്പൊ എന്തെങ്കിലൊരു ആഹാര സാധനം തന്നെയാണെങ്കില് വലുത് ആങ്കുട്ടികൾക്കും ചെറുത് നോക്കി പെങ്കുട്ടികൾക്കും കൊട്ക്കുന്ന ഒരു രീതി ഇപ്പോഴും പല വീട്കളിലും കാണപ്പെട്ന്നുണ്ട് അപ്പൊ നമ്മടെ വീട്കളിൽ നിന്ന് തന്നെയ അങ്ങനൊര് വേർ തിരിവ് കാണും ഈ സ്ത്രീകളെ അല്ലെങ്കി കുട്ടികളെ പലരും പണ്ട് കണ്ട്ര്ന്നത് വിവാഹം കഴിപ്പിച്ച് വിട്ക അവരെ വിവാഹം കഴിപ്പിച്ച്‌ വിട്ടാൽ പിന്നെ അവരായി അവര്ടെ ജീവിതമായി പിന്നീട് ഭർത്താവിന്റെയും കുട്ടികൾടെ കാര്യം നോക്കി ജീവിക്കാന്ന് മാത്രവാര്ന്നു ഒര് സ് ത്രീയുടെ കടമ പണ്ട് കാലത്ത്
പണ്ട് കാലത്ത് സത്യവായിര്ന്ന് കേട്ടോ ഇപ്പൊന്നും അങ്ങനെ ഇല്ല കേട്ടോ ഇരി അല്ല പണ്ടാ ഇപ്ളാണെങ്കില് ഒണ്ട് ഇപ്പൊ മിറ്റം അടിക്കാൻ പറഞ്ഞ അയ്യോ എടാ നീ ചൂല് എടുക്കരുത് പെണ്ണുങ്ങളല്ലേ ചൂല് എടുക്കേണ്ടത് ചൂല് എടുക്കുന്നത് ആണുങ്ങൾ എടുക്കാൻ പാടില്ല അല്ലെൽ ഈ പാത്രം കഴുകുന്നത് അത് പെണ്ണുങ്ങൾ കഴുകട്ടെ എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് നമുക്കറിയാം പക്ഷെ അതിനെല്ലാം മാറ്റം വന്നു ഇപ്പൊ ഒരു തുല്യ പങ്കാളിത്തമായി ഇപ്പോഴത്തെ പുതിയ തലമുറ കേട്ടോ ഇപ്പൊ അടുക്കളെ പണി ചെയ്യുമ്പം ആണും പെണ്ണും ഒരുപോലെ നീ പാത്രം കഴുകുവാണെ ഞാൻ പാത്രം അടുക്കി വെക്കാം എന്ന് പറയുന്ന ആണുങ്ങളും ഒരു എന്ന് വച്ചാ ജോലിക്ക് പോയി പെണ്ണുങ്ങളും സ്ത്രീകളും ജോലിക്ക് ഇറങ്ങുന്നു പുരുഷന്മാരും ജോലിക്ക് ഇറങ്ങുന്നു രണ്ടുപേരും ഒരുപോലെ കഷ്ടപ്പെട്ടു വരുന്നു അപ്പം പരസ്പരം സഹായം ചെയ്യുന്ന ഒരു സമൂഹത്തി ഇതിലേക്ക് നമ്മളായിട്ടുണ്ട്
അതെ അതെ ഇപ്പം ഇപ്പൊ നമ്മുടെ പണ്ടത്തൊരു കാലഘട്ടമല്ല ഇന്നെല്ലാം മാറി പണ്ടെന്ന് പറഞ്ഞല് ഭർത്താക്കന്മാര് ജോലിക്ക് പോകേണ്ട വീട്ട് കാര്യങ്ങൾ നോക്കിയിരുന്നാ മതീന്ന് പറഞ്ഞാൽ അവർക്ക് അതിനെ എതിർക്കാനുള്ള ഒരു ധൈര്യം അന്നില്ലായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് സ്ത്രീകൾക്ക് എല്ലാത്തിനും ധൈര്യമുണ്ട് എനിക്ക് ജോലിക്ക് പോയേ പറ്റൂ എന്നവര് പറഞ്ഞാൽ അവ അവർക്ക് അവരുടെ തീരുമാനം പോലെ അവർക്ക് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും എല്ലാം ഇപ്പൊ പറ്റുന്നുണ്ട് പണ്ടത്തെ പണ്ടത്തെ കാര്യം കാലമല്ല ഇപ്പൊ പണ്ടത്തെ സ്ത്രീകളെ പോലെ അല്ല ഇപ്പൊ സ്ത്രീകൾക്ക് കുറച്ചൂടെ ധൈര്യം ഉണ്ട് അവർക്ക് കുറച്ച് തൻ്റെടവും കാര്യങ്ങളും എല്ലാം ഉണ്ട്
എന്ന് വച്ചാൽ പണ്ട് ഈ സ്ത്രീകൾക്ക് ഒത്തിരി വിദ്യാഭ്യാസം കൊടുക്കത്തില്ലായിരുന്നു അത്യാവശ്യം ഒരു അക്ഷരങ്ങൾ വായിക്കാനും എഴുതാനുമൊക്കെ അറിഞ്ഞെങ്കിൽ അപ്പം മതി ഇനി പഠിക്കാൻ നീ പോണ്ട നീ വീട്ടിൽ ഇരിക്കന്ന് പറഞ്ഞ് പുരുഷന്മാരെയാണ് പഠിക്കാൻ വിട്ടോണ്ടിരുന്നേ അതീന്ന് മാറ്റം വന്ന ഇപ്പോഴത്തെ സ്ത്രീകൾക്ക് കുട്ടികളായാലും അവര് നല്ല പഠിച്ച് ജോലി കിട്ടണം സ്വന്തം കാലിൽ നിൽക്കാൻ സ്ത്രീകൾക്ക് പറ്റണം ഇന്നത്തെ തലമുറയില് ഇന്നത്തെ പേരൻറ്സ് മനസ്സിലാക്കിയതോടെയാണ്. നമുക്ക് സ്ത്രീകൾക്ക് സമൂഹത്തിൽ ഉയർച്ച വരാൻ തുടങ്ങിയത്. എന്നെച്ച നല്ല വിദ്യാഭ്യാസം കിട്ടിയപ്പൊ നല്ല അറിവും നല്ല എങ്ങനെ ചെയ്യണം. നമ്മള് തന്നെ തുല്യമാണ്. അല്ലെ ഒരാളെ മാറി നിർത്തേണ്ടതല്ല. ആ സ്ത്രീകളന്ന് പറ്ഞ്ഞാ വീട്ടിൽ തന്നെ തടച്ചിടെണ്ട ഒരാളല്ല എന്നുള്ള അറിവ് സ്ത്രീകൾക്കും അല്ലെ പേരൻറ്സിനും എല്ലാതും കിട്ടിയതോടെയാണ് ഈ ഒരു മാറ്റം സമൂഹത്തിൽ വന്നത്. കറക്റ്റല്ലേ?
അതെ ആണാണ്. തീർച്ചയായിട്ടും ആണ്. കാര്യം പണ്ട്ന്ന് പറ്ഞ്ഞാല്, ഈ പതിനെട്ട് വയസ്സായാല് ഉടനെ ഈ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചു വിടുവായിരുന്നു. അപ്പൊ അതുവരെയുള്ള പടിത്തം മാത്രം മതി ഇന്നൊക്കെ ആയിരുന്നു അന്നത്തെ വീട്ടുകാര് പറയുന്നത്. അവര് പഠിത്തത്തെക്കാളും പ്രാധാന്യം കൊടുത്തിരുന്നത്. പെൺകുട്ടിയാണൊ എങ്കിൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാല് കല്യാണം കയിപ്പിച്ചു വിടണം പിന്നീട് ഭർത്താവിന്റെയും കുട്ടികളുടെയും കാര്യം നോക്കി വീട്ടിലിരിക്കാന്നുള്ളതായിരുന്നു അവളെ അങ്ങനെ ഒരു രീതിയില് അവരെ അടിച്ചമർത്തുകായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഒരു പതിനെട്ടല്ല, ഇരുപതല്ല, ഇരുപത്തി ഇരുപത്തഞ്ച് വയസ് യാലും പെൺകുട്ടികള് പറയുന്നത് അവർക്ക് സ്വന്തമായിട്ടൊരു ജോലി കിട്ടിയിട്ട് മാത്രം കല്യാണം മതീന്നാണ്.
ഇന്നത്തെ തലമുറ പിള്ളേരങ്ങനെയാ. അവർക്ക് കല്യാണത്തേക്കാളും അവർക്കൊരു ജോലി സ്വന്തം വെരുമാനം എനിക്ക് കി കിട്ടിട്ട് മതി ഒരു കല്യാണംന്ന് പറഞ്ഞു നിൽക്കുന്ന സ്ത്രീകള് കുട്ടികളാട്ടോ നമ്മുടെ ചുറ്റുള്ളതെല്ലാരും തന്നെ. എന്നച്ചാ പറയും കെട്ടിയവനന്തി ന ജോലിയണ്ടോ അല്ലെങ്കി ഹസ്ബൻഡിന് ജോലി ഉണ്ട് എന്ന് പറഞ്ഞാ പോലും. എന്നൊരു കാര്യം നമ്മൾ ഹസ്ബൻഡിനെ ആശ്രയിച്ച് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് സ്വന്തമായിട്ടൊരു വരുമാനം വേണം എന്ന് ആഗ്രഹിക്കുന്ന പെൺകുട്ടികളാ ചെല സമൂഹത്തിലൊക്കെ ആണെങ്കിൽ ചെല ആ സബധ ചെല ചെല ആൾക്കാരുണ്ട്. ആ ഒരു സമൂഹം ഒത്തിരി പഠിപ്പിക്കാൻ എന്ന മുസ്ലിങ്ങളുടെ എടയിലൊക്കെയാണ് ഒത്തിരി കുട്ടികളെ പഠിപ്പിക്കാൻ വിടത്തില്ല. ഒത്തിരി വച്ചാ അവർക്ക് പതിനട്ട് വയസ്സിന് പറിമ്പെ കല്യാണം കഴിച്ച് വിടുക ആ ഒരു ചിന്ത ഉള്ളത്. പക്ഷെ ഇപ്പൊ അവര് മാറ്റം വന്നു. അവര്പ്പൊ ജോലിയിൽ കേറുന്നു. പണ്ട് അവരൊന്നും ജോലിക്ക് വിടുക പോലും ഇല്ലായിരുന്നു. അല്ലെ സോ അല്ലെ ഈ സ്പോർട്സില് അങ്ങനൊന്നും അവെര്. വിടത്തില്ല. പക്ഷെ ഇപ്പ അതെല്ലാം മാറി. ഇപ്പ എല്ലാ മേഖലയിലും എല്ലാ മതത്തിലുള്ള എല്ലാ ജനങ്ങളും എല്ലാ പിള്ളാ എല്ലാ ആൾക്കാരേ ഒള്ളു. പൊള്ളിച്ച്. ഒരു തുല്യ പങ്കാളിത്ത്യം എല്ലായിടത്തും തന്നെ വന്നിട്ടുണ്ട്. അത് നമുക്ക് അതില് സന്തോഷിക്കാൻ പറ്റുന്നൊരു നല്ലൊരു കാര്യം ഇത്‌ തന്ന്യെത്. ഹലോ
ആ കേക്കാം. ഉം പറ്ഞ്ഞൊ - -
സാഹചെര്യം നോക്കാണെങ്കില് സ്ത്രീക്കും പുരുഷനും തുല്യ പങ്കാളിത്താണൊള്ളത്. പക്ഷെ ഇപ്പ നമ്മെടെ സമൂഹത്തില് സ്ത്രീ പുരുഷൻ എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളും കൂടാതെ. ട്രാൻസ്ജെൻഡറും എന്ന് പറയുന്ന ഒരു വിഭാഗം കൂടിട്ടൊണ്ട്. പക്ഷെ അവരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക് അവർ ക്ക് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോ. നീതി കിട്ടുന്നുണ്ടോ. ഒരിക്കലും ഇല്ല. അവരെ വേർതിരിച്ചാണ് ഇപ്പോഴും പലരും കാണുന്നത്. പരിഹാസത്തോടെ ആക്ഷേപത്തോടെ ആണ് പലരും അവരെ സമീപിക്കുന്നത്.
സത്യവാട്ടൊ. നമ്മെടെ എടേല് ഇതുപോലെ ആൾക്കാര് കാണ് മ്പം നമ്മൾ അവരെ ഒരു. അ എന്താ പറയാ. വേറൊരു രീതി ഒരു അവജ്ഞയോടെ തന്നെ ആൾക്കാരെല്ലാരും നോക്കുന്നേ. എന്നാ അവർക്കും അവര് ത അങ്ങനെ ആയത് അവര്ടെ കുറ്റം കൊണ്ടല്ലല്ലോ. അത് നമ്മെടെ ആ സൃഷ് ടിയിൽ വെരുന്ന ഒരു തമ്പുരാന്റെ ഒരിതു പോലെണ്ട് നമുക്ക് മറ്റ് ഒരു സംഭവം മാറ്റം വെരുന്നതാണത്. അതിന് നമ്മെളവരെ മാറ്റി നിർത്താതെ നമ്മളിൽ ഒരാളായിട്ട് കണ്ട്. ഇപ്പൊ ജോലിലാണേലും പഠിത്തത്തിലാണേലും എവിടെ സ്കൂളിലൊക്കൊയാണേലും അവരെ മാറ്റി നിർത്താതേ നമ്മെടെ കൂടെയങ്ങ് നിർ നിർത്തുവാണെകിൽ അവരവെടെ ഒറ്റപ്പെടുത്തില്ല. അല്ലേൽ ചെലപ്പോ അവർക്കൊരു ഡിപ്രഷനിലേക്ക് വെരും അവരെന്നാ ചെയ്യുന്നതെന്ന് നമ്മെക്ക് പറയാൻ പറ്റത്തില്ല. ആ അതുകൊണ്ട് നമ്മൾ അവരെ എല്ലാതെ കൂട്ടം കൂട്ടി ജോലിയിലായാലും ഏത് മേഖലയിലാണേലും ഇപ്പ വീ വീട്ടിലാണെങ്കിൽ പോലും ഒണ്ട് ആഹ് ചെലര് വീട്ടിന്ന് എറക്കി വിടുന്നോരൊണ്ട് അവരെ നമ്മെടെ അനാഥാലയ ത്തിലെക്കെ നമ്മെള് കണ്ടിട്ടെക്കെയൊണ്ട്. പക്ഷെ അങ്ങനെ ഒന്നല്ലാതെ നമ്മുടെ പേരെൻസ് ആണേലും അവരെ ചേർത്ത് നിർത്തണം അത് അവെരുടൊരു കൊറവല്ല. അതാ കൊറവ് അതൊന്നും നിന്റെ കൊറവല്ലായെന്ന് പറഞ്ഞ്. അവക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് നല്ല ജോലിയും മേടിച്ചു കൊടുത്ത് നല്ല രീതി ജീവിക്കാൻ അവരെയൊന്ന് പ്രാപ്തരാക്കി നമ്മൾ എടുക്കണം. അങ്ങനെയല്ലേ
അല്ലാ ഇപ്പൊ ഈ പുരുഷനെന്നോ സ്ത്രീയെന്നോ അല്ലെങ്കിൽ ട്രാൻസ്സെൻഡെറെന്നോ ഇങ്ങനെ ഒരു തരത്തിലുള്ള വേർ വേറ്തിരിവില്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണ ആണ് നമ്മുടെ
അതെന്നെ എല്ലാവരെ ഒരുപോലെ കാണാൻ നമ്മൾ സമൂഹം ആഹ്
ഉം നമ്മെടെ കുടുംബ ഉം നമ്മെടെ കുടുംബത്തിന്നും ഇതുപോലെ വിദ്യാലയങ്ങളിലും നിങ്ങള് നമ്മെളെ ആദ്യം മുതലേ പഠിപ്പിച്ചു വിടേണ്ടത്.
നമ്മള് കുടുംബത്തിന്ന് ആദ്യം പഠിക്കാ കുടുംബത്തിന്ന് പിന്നെ നമ്മെള് കാണിക്കുന്ന മക്കള് കാണുന്നു പിന്നെ നമ്മള് സ് സ്കൂളിലും ഇതെല്ലാം കണ്ട്. ഇതേക്കുറിച്ച് നല്ലൊരു അറിവ് നമ്മെക്ക് പൊറത്തേക്ക് കൊടുത്താൽ മാത്രമേ ഈ ഒരു മാറ്റം. ഉൾക്കൊണ്ട് ജനങ്ങള് ജീവിക്കത്തൊള്ളൂ.
അതെ തീർച്ചയായിട്ടും.
ഉം ഓക്കെസ്
ശരി